കേൾക്കാവേ
ആഹ് കേൾക്കാം കേൾക്കാം
പിന്നെ എന്താ എടുക്കുന്നു
ഇപ്പൊ ഞാൻ വെറുതെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു നീയോ
ഞാൻ ചുമ്മ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയരുന്നു ആണോ
ആഹ് സുഖം നിനക്കോ
ആ എനിക്ക് സുഖാണ് പ്രത്യേകിച്ച് കുഴപ്പ
ഉം ഉം
ന്റെ സ്കൂൾ ലൈഫ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
സ്കൂൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ ഭയങ്കര മിസ്സിംഗാണ് ഇതെന്ത് രസായിരുന്നു പണ്ടത്തെ സ്കൂൾ ലൈഫ് ഒക്കെ
നമ്മത നമ്മുടെ ഒരു സ്റ്റുഡന്റിന്റെ ഏറ്റവും നമ്മുടെ ലൈഫിലെ ഏറ്റവും ഒരു മനോഹരമായ ഒരു കാലഘട്ടമായിരുന്നു സ്കൂൾ ലൈഫ് എന്നൊക്കെ പറയുമ്പഴേ
ആഹ് ന്ന ന്ന് അത് പക്ഷെ നമ്മുടെ ഇതൊന്നും ഇപ്പോഴത്തെ പിള്ളേർത്തെ പറഞ്ഞാ മനസ്സിലാവത്തില്ല ഇപ്പോഴത്തെ കൊച്ചുങ്ങൾക്ക് സ്കൂൾ ലൈഫ് ഒന്നും എൻജോയ് ചെയ്യാനേ പറ്റിയിട്ടില്ല
അതെ ആ നമ്മളീ പഠിക്കുന്നത് മാത്രമല്ല നമുക്ക് ഈ അറിവ് മാത്രല്ലല്ലോ നല്ല ശീലങ്ങളും അതുപോലെ തന്നെ നല്ല മൂല്യങ്ങളൊക്കെ നമുക്ക് നേടാൻ പറ്റുന്നത് ഇതപലുള്ള നമ്മളെ സഹായിച്ച സ്ഥലംന്ന് പറഞ്ഞ സ്കൂളാണല്ലോ ഈ എനിക്ക് തോന്നുന്നു നമ്മൾ അധ്യാപകരിൽ നിന്ന് പ പഠിക്കുന്ന പാഠങ്ങൾ മാത്ര മാല്ല നമ്മള് ലൈഫിൽ നമ്മൾ എങ്ങനെയൊക്കെ ആവാന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ സ്ട്രക്ചർ ചെയ്ത് എടുക്കുന്നത് നമ്മുടെ സ്കൂൾ ലൈഫാണ് സത്യത്തില്
ആഹ് അതാണ് ഈ നമുക്ക് നമ്മക്ക് അവരന്ന് അധ്യാപകർന്ന് വെച്ചാൽ നമുക്ക് എന്ത ഒരു വികാരം തന്നെയായിരുന്നു അധ്യാപകനോ കൂട്ടുകാരോ ആ സ്കൂൾ എന്നൊക്കെ പറയുന്നത്
അതെ അതെ ആ നമുക്ക് പിന്നാല മാത്രല്ല ഈ സ്കൂൾ വി ആ കാലഘട്ടത്തില് നമുക്ക് സുഹൃത്തുക്കളെക്ക ഒത്തിരി കണ്ടെത്താൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് സന്തോഷപരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ നമ്മള് നമ്മളെ എന്താ പറയാ അങ്ങനെയുള്ള നല്ല നല്ല ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ നമ്മക്ക് പങ്കിടാൻ പറ്റുന്നുണ്ട്‌ അതുപോലെ ന്നെ നമുക്ക് ഈ പഠനത്തോടൊപ്പം ഈ പഠിക്കുന്നത് കൂടാതെ അതുപോലെ സ്പോർട്സ് ആർട്സ് ങ്കിൽ നമ്മുടെ എന്താ പറയാൻ ടൂർ അതൊക്കെ ഭയങ്കര എന്ത പറയാ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഇതാണല്ലോ നമ്മുടെ സ്കൂ ലൈഫിൽ ആ കാര്യങ്ങളൊക്കെ
ഉം അതെ അതെ സ്കൂൾ ലൈഫ് എന്നൊക്കെ പറയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ലോയല ആയിട്ടുള്ള നല്ല ഫ്രണ്ട്സിനെക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്ത പ്പോഴത്തെ പിള്ളേർ ആരും പകുതിമുക്കാവരെ ലോയലായിട്ടല്ല നിക്കുന്നത്.
ആ കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ആ എല്ലാവർക്കും എല്ല എല്ലാ ആ ഒരു രീതിയിലായിട്ട് മാറിക്കഴിഞ്ഞു. പക്ഷെ പണ്ടൊക്കെ ന്നെ പറഞ്ഞ നമുക്ക് വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരന്ന് ക്ഷെ അങ്ങനെള്ള ട്രൂ ലോയൽ ആയിട്ടുള്ള കൊറേ ഫ്രണ്ട്സിനായക്കെ നമുക്ക് കിട്ടി അത് നമുക്ക് ഈഗോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ങ്ങനെ ഇല്ലാത്ത കുറെ നല്ല സുഹൃത്തുക്കളെ നമുക്ക് കിട്ടു കിട്ടി കിട്ടുമായിരുന്നു ആ കാലത്ത്. ക്ഷെ ഇന്നത്ത കാലത്ത് അത് ഭയങ്കര എനക്കൊന്ന് ഭയങ്കര കുറവ.
ഉം. ഇന്ന് ഏഹ് എല്ലാ പുള്ളേർക്കും ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് അവർക്ക് ഈഗോയ. ഈഗോടിച്ചത് എല്ലാ റിലേഷൻഷിപ്പിലും ഭയങ്കര ഇതായിട്ട് കിടക്കുന്നത്. എന്തുവാ കൊറെ ഷിപ്പുകൾ വന്നിട്ടുണ്ട്. എന്തുവാ സിറ്റുവേഷൻ ഷി പ്പ് ആ ഹാ.
അങ്ങനെ കൊറണ്ട് ഇപ്പൊ രണ്ടിപ്പോ വേറെ ആ ഇപ്പൊ വേറെന്തോ പോസ്റ്റിങ്ങിയോ ഗോസ്റ്റിംങ്ങോ? അങ്ങനെ എന്തൊക്കെയോ ണ്ട്. കുറെ ജൻസി വാക്കുകളൊക്കെ ഇപ്പോ എറങ്ങിയിട്ടുണ്ട്. എനിക്കറിഞ്ഞുകൂടാല്ല ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ പേരുകളൊക്കെ മാത്രേ എനിക്ക് അറിയത്തോള്ളൂ.
ഉം. അതാ ഇപ്പോഴത്തെ പിള്ളേരുടെ വായന്ന് വീഴുന്ന നമുക്കൊന്നും പിള്ളരെ കണ്ടുപിടിക്കുന്നൊക്കെ പേരുകള് എന്തുവാന്നോന്തോ?
അതെ ആ മറ്റേ നല്ല. പിന്നെ എനിക്ക് ഏറ്റവും നമ്മുടെ എന്റെ സ്കൂൾ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം ന്ന് പറഞ്ഞാ നമ്മുടെ ടൂറായിരുന്ന്
ആഹ ആ
അ കൂട ട്രിപ്പ അങ്ങനെ എന്തോ ആയിരുന്നു നമ്മുടെ ഊട്ടി കൊടക്കതിനാല് അങ്ങോട്ടായിരുന്നു ടൂറിന് പോയത്. അത ഭയങ്കര രസമായിന്നട്ടെ എന്നേച്ചാ ആ മറ്റേന്താ എല്ലാരടും അന്നാണ് തന്നന്ന് ആദ്യമായിട്ട് സ്കൂളിന്നൊക്കെ റ്റൂർന് പോണെ.
ആ
ആത്യൊക്കെ അത് ഭയങ്കര രസയിരുന്നു ഒത്തിരി അടിച്ചു പൊളിക്കാനും അതുപോലെ തന്നെ ആഹ് മിസ്സമാരുമായിട്ടക്കെ നമുക്ക് കൊറ ച്ചും കൂടി ഒന്ന് എന്താ പറയാ ഒന്നും കൂടി ഒന്ന് അടുക്കാൻ പറ്റും ആ സമയത്ത്. കാരണം മിസ്സിമാർ ന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് അവര് വേറെ വേറെന്ന് പറഞ്ഞാ അവര് അവരായിട്ട് കോളേജ് പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പ നമുക്ക് കൊറച്ച് സ്‌ട്രിക്‌ട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആ ആയി നിക്കവാർക്കാണ്. പക്ഷെ ഇങ്ങനെള്ള സമയങ്ങളില് അവര് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ങ്കരം ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ആ നിക്കുന്ന ഒരു സമയത്ത് ടൂർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. ങ്ങൾ ടൂറെന്നൊക്കെ ഇങ്ങനെ ആശടിക്കുമ്പഴത്തേക്കും എനിക്ക് ആ ടൂറിൽ നിന്ന് കേൾക്കുമ്പഴതേക്കും എന്റെ മനസ്സില് സ്കൂളിൽ നിന്ന് പോയ ടൂറണ്. എനക്കത്
ആ ത് സത്യാണ്. ഞാൻ ഏ പത്ത് പഠിച്ചപ്പഴും പ്ലസ് ടു പഠിച്ചപ്പഴും സ്കൂളിൾന്ന് ടൂർ പോയിട്ടുണ്ട്. രണ്ടട്ടും പോയത് സെയിം സ്ഥലത്താ എനിക്ക് തോന്നുന്നു ഊട്ടി കൊടയക്കാനാല് ആ സ്ഥലത്താണ്. എത്ര രണ്ട് രണ്ട ച്ചേ രണ്ട വട്ടും ഒരേ സ്ഥലത്ത് പോന്നാ പോയാലും ചിലവർക്ക് മടുപ്പ് വരും. പക്ഷെ എനിക്ക് ഈ ഫ്രണ്ട്സിന്റെയൊക്കെ കൂടെ ആയോണ്ട് കൊണ്ട് ഒട്ടും മടുത്തില്ല. നമക്ക് എന്താ പറയുന്ന രണ്ട് ടൂറും ഭയങ്കര മെമ്മറ മെമ്മറബിൾ ആയിരുന്ന സംഭവം ടീച്ചർമാരായാലും കൂട്ടുകാരായാലും ആ ബസ്സിനകത്തൊക്കെ അടിച്ച് പൊളിച്ച് എന്ത് പറയാൻ വാക്കുകളില്ല എനിക്കത്രക്ക് സന്തോഷൊക്കെ ആയിരുന്നു
ശരി ഞാ ഫസ്റ്റ് ടൈമ ഇത്ങ്ങൊക്ക് പത്താം ക്ലാസ്ൽ പഠിക്ക്പഴാ സ്കൂളിൽട്ട്ത് ആ സമയത്തായിരുന്നു അതന്ന് പറഞ്ഞ കഴിഞ്ഞാ കൊറെ എട്ടാം ക്ലാസ് എനക്ക് തോന്നുന്നു ഏഴാം ക്ലാസ് തൊട്ട് എട്ടാം ക്ലാസ് ഞങ്ങൾ ഒരുങ്ങിച്ചേരാ അപ്പ എട്ടു ഒമ്പത് ആ അപ്പൊ എട്ടുട്ട ഞ ഒരുമിച് ആയതുകണ്ട് ഭയങ്കര രരുന്നു എനിക്ക് കുറേ ബസ്റ്റ് ഫ്രൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവരോട്ട് വയക്ക എന്ത ഭയങ്കര ഒരു ആത്മബന്ധം എന്നക്കെ നമുക്ക് പറയാ ഇപ്പോഴും ആ ഒരു ഒരു ടച്ച് ഉണ്ട് അപ്പൊ ആ സമയത്തൊക്കെ ടൂറും കൂടെ ഒക്ക ആമ്പോഴത്തേക്കും ഭയങ്കര രസ
ഉം അതാണ്
വര് ന്ന് വരുന്ന ഉം
ഉം
ആഹ് ഇത് എന്താ പറയാ പിന്നെ പ്ലസ് അത് അത്ര വലിയ പ്ലസ് ടുവില് പോലും പക്ഷെ എന്നാലും പ്ലസ് ടൂവി ആവുന്നു അത്ര വല്യ എക്ക് ആഹ് ഒ തോണിയിട്ടില്ലസ്
ആഹ് പ്ലസ് ടു എന്ന് പറയുമ്പം പ്ലസ് വൺ പ്ലസ് ടു ആഹ് ഒരു ഏ കൊറച്ച് ടൈമല്ലാം ഉള്ളായിന്ന് അതുകൊണ്ടായിരിക്കും ഹലോ
ആഹ് അതെ അതെ
ഹലോ പോയോ
തക്കെ കേക്കാ കേൾക്കാൻ പറഞ്ഞു ഞാൻ കേട്ടോണ്ടിരിക്കായിരുന്നു പ്ലസ് ടുവിലെ കാര്യം
ആഹ്
ജസ്റ്റ് എന്നെ അമ്മ വിളിച്ചു അപ്പൊ ആഹ്
ആഹ് ആഹ് എനിക്കന്ന് വെച്ചാല് ഞാൻ അച് ജ് തൊട്ട് പ്ലസ് ടു വരെ എനിക്ക് ഒ ഞങ്ങക്ക് എനിക്കൊന്നൊരു അഞ്ചാറ് അഞ്ചാറ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അഞ്ചാം ക്ലാസട്ട് പ്ലസ് ടു വരെ ഇപ്പം പത്തിലും പ്ലസ് ടുവിലും ആഹ് അത്രയ ഇത് വെച്ചിട്ട് പോകുമ്പോ രണ്ട് ടൂറും ഭയങ്കര ഏഹ് ഹാപ്പിനെസ് വരുന്നായിരുന്നു നല്ല ബോണ്ട് ഉണ്ടല്ലോ
ആഹ് ഒന്ന് തൊട്ട് ഏഴാം ക്ലാസ് പറയോ സ്കൂളിലാണ് പഠിച്ചത് അപ്പൊ അവടെ ഫ്രണ്ട്സയിരുന്നു നല്ല ഫ്രണ്ട്സ ആായിരുന്നു ഇപ്പഴ ആ ഒരു കീപ്പ് ഇൻ ടച്ച് ആ ഒരു ടൈപ്പല്ല ടൈപ്പ് ഇല്ല അന്ന് കണ്ടു ആ ഇങ്ങെനെ ആഹ് ഫ്രണ്ട്സ് ആയി പിന്നെ അത് അവടെ കള കഴിഞ്ഞു പിന്നെ ടച്ച് നിങ്ങള എങ്ങനെ ആഹ് ഇല്ലായിരുന്നു പക്ഷെ എട്ട് എട്ടാം ക്ലാസ്സിലോട്ട് ഈ അറിയപ്പെട്ടിരിക്കുവയാണ് ആഹ് ഒരു സിൾ ഡൈബ് കിട്ടിയല്ല ഫോണില് അവര് ഫുൾ വൈബ് കിട്ടിയത് പിന്നെ എടുത്തുമ്പത് പത്ത് ഭയങ്കര രസം എന്റെ സ്കൂൾ ജീവിതത്തില് എനിക്ക് ഈ മൂന്ന് എട്ട് ഒമ്പത് പത്താണ്നിക്ക് ഭയങ്കരമായിക്ക ഇഷ്ടപ്പെട്ട ഒര് ഞാൻ ഭയങ്കരയിട്ട് എൻജോയ് ചെയ്ത് സ്കൂളിൽ പോയ ടൈം ആ സമയത്തായി പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പിന്നെ നമ്മൾ ഈ പ്ലസ് ടു ൻ്റെ പരീക്ഷയോ അങ്ങനെയൊക്കെ അതുകൊണ്ട് പോയ നമ്മള് പഠിക്കുന്നതിൻ്റെആ ഒരു കോൺസെൻട്രേഷനും കാര്യങ്ങളും പിന്നെ അങ്ങനെയൊക്കെ ആയി പോയി
ആഹ് പക്ഷേ ഏ ശേ എനക്ക് എങ്ങനെയല്ല എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു എന്ന് വെച്ചാല് ഈ എനിക്ക് പിന്നെ അഞ്ച് ടു പത്തിനെക്കാട്ടും കൂടുതല ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് പ്ലസ് വൺ പ്ലസ് ടു ലൈഫ് ആഹ് സ്കൂളില് ഞാൻ അഞ്ച് തൊട്ട് പഠിച്ച സെയിം സ്കൂളിലാ പ്ലസ് വൺ പ്ലസ് ടു ൻ പഠിച്ചത് അപ്പം ആഹ് കൂടുതൽ പഠത്തിലൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടേ ഇല്ല അതായത് ഇ എക്സാമിന്റെെ സമയവുമ്പം ഇമ്പോർട്ടൻസ് കൊടുക്കും അത് വരെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടേ ഇല്ല സത്യം പറഞ്ഞഞ് ഫുള്ള് വൈബായിരുന്നു
പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ തന്നാ പകുതി പിള്ളാരും പ്ലസ് വൺ പ്ലസ് ക്ക് വേറെ കൊറേ പുതിയ ആൾക്കാരെയാ കിട്ടിയത് പത്തില് പഠിച്ച ആരും എന്റെ കൂടെ ഇല്ലാരുന്നു അപ്പൊ അതും എനിക്കൊരു ഭയങ്കര വെഷമവാരുന്നു ഞാൻ ആണാ സെയിം സ്കൂളിലാ ഞാൻ പ്ലസ് വൺ പ്ലസ് ടൂ പഠിച്ചേ പക്ഷേ ഇവർ ക്ക് വേറെ സ്കൂളിലൊക്കെ അവര് വേറെ കിട്ടിപ്പോയി അങ്ങനെ അപ്പൊ എനിക്ക് ഭയങ്കര വെഷ പിന്നെ ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ ഒരുമിച്ചാരുന്നു കേട്ടോ ട്യൂഷനിൽ ഞങ്ങൾ ഒരുമിച്ചാരുന്നു അതാരുന്നു പിന്നെങ്കിലും ഒരാശ്വാസം എനിക്ക് ആ സമയത്ത് പ്ലസ് പ്ലസ് ടൂ ആഹ് ഒരു സ്കൂളിൽ പോവാൻ തന്നെ എനിക്ക് വല്യ ഒരു പക്ഷെ ട്യൂഷന് പോവാൻ എനിക്ക് ഇഷ്ടാരുന്നു കാരണം ഇവർക്ക് പിള്ളാരെ ഞങ്ങള് ഒരുമിച്ച് ആക്കിയേഷം ആയതുകൊണ്ട് ട്യൂഷന് പോയാ എനിക്ക് ഭയങ്കര ഇഷ് പോവാൻ എനിക്ക് അത്ര താല്പര്യമില്ലാരുന്നു പ്ലസ് വൺ പ്ലസ് ടൂ
ഒരു കൂട്ടുകാര് പോലും ഇല്ലാരുന്നോ
ഇല്ല എല്ലാരും പോയ കാരണം എല്ലാരും പല വഴിക്കായി ഞാനാ സെയിം സ്കൂളിൽ തന്നാരുന്നു പിന്നെ ര ഏഹ് ഞങ്ങൾ അഞ്ചു പേരാരുന്നു അതില് ഒരാളും ആഹ് സ്കൂളില് തന്നെ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കാണാറില്ല കാരണം രണ്ടും രണ്ട് ടു ഷൻണ്ട് ഒന്ന് മേളിലും ഒന്ന് താഴെയും അങ്ങനെ നിക്കുവാരുന്നു അതുകൊണ്ട് ഞങ്ങക്ക് അങ്ങനെ എപ്പഴും കാണാനൊന്നും പറ്റത്തില്ലാരുന്നു പിന്നെ ചെലപ്പം അവർക്ക് ലാബ് നടക്കുന്ന സമയത്ത് ഞങ്ങക്ക് ക്ലാസ് ആരിക്കും ഞങ്ങക്ക് ക്ലാ സമയത്ത് അവർക്ക് ലാബാരിക്കും അതുകൊണ്ട് ആഹ് ഒരു ഇന്റർവൽ സമയത്ത് കാണുന്നത് ഭയങ്കര ചുരുക്കാ പിന്നെ ട്യൂഷന്ന് ചെല്ലുമ്പളാണ് ഞങ്ങള് തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് പിന്നൊള്ള രണ്ട് പേരും അതില് ഒരാള് വേറെ സ്ട്രീം തന്നെ എടുത്തു പോയി രണ്ടാൾക്കാര് ഒരാക്ക് വേറെ സ്കൂളില് കിട്ടി പോയി അപ്പം ഈ ഇത്രേം പേരില് വേറാരിക്കും പിന്നെ ട്യൂഷൻ ക്ലാസ്സില് ഇവര് വന്നത് ഒരുമിച്ചായത് കൊണ്ട് മറ്റേ പിള്ളാര് ആഹ് ആഹ് സ്ട്രീമില് തന്നെ അവിടുത്തെ ട്യൂഷൻ ക്ലാസ്സിലാരുന്നു അതുകൊണ്ട് ട്യൂഷനില് നമുക്ക് ക്ക് കൊറച്ച് ആഹ് ഇവരെ കാണാനക്കെ പ
ഉം ഉം
ആഹ് ശെരിയെടി എന്നാ ഞാൻ പിന്നെ വിളിക്കാവേ
ആഹ് ഓക്കെ ശെരി